ഹലോ
ഹലോ
ഹലോ എന്തൊക്കേണ്ട് പാട് സുഖല്ലേ
ആ സുഖാണ്
ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ റേഞ്ച് പ്രശ്നെന്തെങ്കിലും ണ്ടോ
ഇല്ലല്ല കേക്കുന്നുണ്ട്
ഓ എന്തെങ്കിലും ഓഡിയോ പ്രശ്നോ കാര്യം എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ വേണ്ടിട്ടേ
ഇല്ല ഇല്ല ഇപ്പം കേക്കുന്നുണ്ട് പിന്നെ എന്താ പണി
പണി ഇതാ മക്കളതാക്കീട്ട് ഇരിക്കയാണ് മക്കൾപ്പോ വരും സ്കൂളിട്ടിട്ട് ഭക്ഷണൊക്കെ ഉണ്ടാക്കണം ആ ചായപ്പൊ കാക്കെച്ചിക്കണ്
എന്താ മക്കൾ വൈകുന്നേരം വന്നാൽ എന്താണ് കഴിക്ക
മക്കൾക്ക് രാവിലത്തെ ഇതുണ്ടാവും കലക്കി വെച്ചിട്ടുണ്ട് അപ്പ അത്
ഉം അതോല് കഴിക്കോ രാവിലത്തെ ഓര് കഴിക്കോ വൈകുന്നേരം
ആ കഴിക്കും അതെ മാവുണ്ടായിരുന്നു അപ്പൊ വെള്ളപ്പം ചൂട ആ
ഇപ്പോളത്തെ മക്കളൊന്നും ചോറ് കഴിക്കൂലല്ലോ വൈകുന്നേരം വന്നാലും
ഏ ആരും കഴിക്കൂല ഇപ്പൊ ഇപ്പത്തെ മക്കൾ ആരും കഴിക്കൂല ഭക്ഷണം കഴി ഫുഡൊന്നും കഴിക്കൂല ആ മിച്ചറ് അങ്ങനെ ക്കെ വേണ്ടത് വന്നാല് ഉം എണ്ണ കഴടിയോളന്നെ എന്തെങ്കിലും വരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ
എണ്ണക്കടികളൊന്നും വിശ്വസിച്ച് വാങ്ങി കഴിക്കാന് പറ്റൂലലോ പക്ഷെ നമ്മള് വാങ്ങി കഴിച്ചു പോവും കണ്ടാല്
ആ അത് ശരിയാണ്
വല്യോലന്നെ കഴിച്ചു പോവും
ആരും കഴിച്ചു പോവൂല
എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞാല് അതിപ്പോ ഒരു ഭാരപ്പെട്ട പണി ആയിക്ക് എല്ലാ സാധനവും നമ്മള് വില കൊടുത്ത് വാങ്ങാണല്ലോ ചെയ്യുന്നത് ഭക്ഷണം വരെ ഓർഡര് ചെയ്താല് വീട്ടിലെത്തിയാണ്
ആ അപ്പൊ മക്കൾക്ക് മക്കൾക്കൊക്കെ ന ഞമ്മൾക്ക് ഹോട്ടൽ ഭക്ഷണം അങ്ങനത്തെ പറ്റുള്ളൂ മക്കൾക്കൊക്കെ നമ്മളിവിടെണ്ടാക്ക ക്കണതൊന്നും മക്കൾക്ക് പുടിക്കൂല അങ്ങനെയൊക്കെണ്ട് ഉം ഇഷ്ടപ്പെടൂല അവർക്കൊക്കെ പൊർത്തു പോയിട്ട് സാധനങ്ങക്കെ മേടിക്കണം അല്ലെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കണം
അതെ
യേണ് ഇപ്പോത്തെ മക്കളൊക്കെ
അങ്ങനെയാണ് നമ്മളിവിടെ ചപ്പാത്തിയോ ചോറോ ഒക്കെ ഉണ്ടാക്കി ക്കി വെച്ച അവർക്ക് അതൊന്നും വേണ്ട
അതൊന്നും തീരെ വേണ്ട അവർക്ക് ബ്രോസ്റ്റ് അങ്ങനെ അൽഫാം
ആ
ക്കേണ് വേണ്ടത്
അതെ അതിന് അടിമപ്പെട്ടു ഇപ്പോഴത്തെ കുട്ടികള്.
ആ ഇപ്പത്തെ എല്ലാ മക്കളും അങ്ങനെ തന്നെ അടിമപ്പെെട്ടു പോയി. അപ്പൊ കുട്ടികൾക്ക് പക്ഷെ ആവാ അമ്മ അങ്ങനെയൊക്കെയാണ് വേണ്ടത്
ചെറുപ്പത്തിലെ പിന്നെ ഒരു അത് കണ്ടും കഴിച്ചും ഓർക്ക് ഇങ്ങോട്ട് ശീലായി വരിയാണല്ലോ.
ആ
ഇപ്പോ ഉള്ള മക്കളൊക്കെ ചിലര് ഭക്ഷണം ഇങ്ങനത്തെ നല്ല കഴി ക്കുന്നവര് പൊണ്ണത്തടി വരുന്നുണ്ട്
നല്ല കഴിക്കുന്നുണ്ട്, ബേക്കറി തന്നെ നമ്മള് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കില് കുട്ടികൾക്കൊക്കെ വെച്ച് വരന്ന്
അതെ അതെ അതൊക്കെ കുറച്ച് കൂടി ഒരു പ്രായം എത്തുമ്പോ ഓൾക്കന്നെ ദോഷം ചെയ്യതൊക്കാം
അത് തന്നെ പക്ഷെ നമ്മുക്ക് കൊടുക്കാൻ
കണ്ട്രോൾ ചെയ്യാൻ കഴ ആ കുട്ടികളെ കണ്ട്രോൾ ചെയ്യാൻ കഴിയൂല ഇപ്പ ചെറിയ രണ്ട് രണ്ടും മൂന്നും വയസ്സായ കുട്ടികള് ഓരോ സാധനത്തിനും വേണ്ടീട്ട് വാശി പിടിക്കുന്ന കാണലില്ലെ
ആ
ഒരാ പിന്നെ കാര്യം നിറവേറ്റിയാല് പിന്നെ കൊടു ഇങ്ങനെ ഓലെ വാശിയും ഓലെ കരച്ചിലും ഒക്കെ മാറി അത് നേടിയ എടു ക്കാൻ വേണ്ടിട്ട് ഓല് എന്ത് കളിയും കളിക്കും. ഇപ്പൊ അങ്ങനത്തെ കാലയിപ്പോയി ഇപ്പൊ നല്ല വെയിലുണ്ടായിനപ്പന്നാ നല്ല മഴ പെയ്യുന്ന
ആ ഇവിടെ എന്താ പറഞ്ഞുള്ള മഴയും കാറ്റും. ഒക്കെണ്ട് ഉം നല്ല കള ആകാശം രണ്ടു മൂന്നു ദിവസം വരെ നല്ല മഴയരുന്നു, ആ ഇവിടെ നല്ല മഴയുണ്ട്.
ഉം
പക്ഷെ ഷീറ്റുമക്കൊക്കെ നല്ല മഴയായത് കൊണ്ടേ
ആ, വെള്ളേറുന്ന സ്ഥലാണോ?
അല്ല വെള്ള കേറൊന്നുമില്ല ഞങ്ങൾ ഉള്ളോട്ട് ഉള്ളതാണ് അപ്പൊ വല്ലാതെ വെള്ളം കേറൂല
ആ സൗണ്ട് കൊറച്ച് കൊറഞ്ഞിട്ടുന്നല്ലോ സൗണ്ട്.
സൗണ്ട് കൊറച്ച് കുറഞ്ഞോ ആ അത് ഞാനും വാതില് ഏ ആ അപ്പൊ വല്ല വാതില് അടച്ചിട്ടില്ലായിരുന്നു, അപ്പൊ അതൊണ്ട് അങ്ങട്ടുള്ള സൗണ്ട് നമ്മക്ക് കേൾക്കാൻ പാടില്ലല്ലോ.
അതെ അതെ ഞാനും വാതിലടിച്ച്, വാതിലടച്ച് അകത്തിയിരിക്കയാണന്നറിയാം.
ആ എല്ലാ ആരും ഇങ്ങനെ അടുത്ത ശബ്ദം കേൾക്കാൻ പാടില്ല നമ്മള് വിളിക്കണ തന്നെ. ശബ്ദം ആരും കേൾക്കാൻ പാടില്ലല്ലോ എനി ഉമ്മ ഉണ്ട്, രണ്ട് അനിയൻമാര് ഉണ്ട്.
ഭർത്താവി
പിന്നെ അ എല്ലാ എന്റെ അനിയന്മാര. ഞാൻ എന്റെ വീട്ടിലാണ്, ആ ഞ സ്വന്തം വീട്ടില, ഞാനിപ്പോ മറ്റന്നാൾ പോകും
ആ
ഉം ഞാനിപ്പോ മുഹറംത്തിന്റെ നോമ്പൊക്കൊയിട്ടെ
ആഹ അയ്ശെരി
ആഹ
ചെറിയ കുട്ടി ഉണ്ടല്ലേ
ആഹ് ചെറിയ കുട്ടിണ്ട് രണ്ട് വയസ്സായ കുട്ടി ഉണ്ട് നിങ്ങൾക്ക് എത്ര മക്ക ക്കള
എനിക്ക് രണ്ട് മക്കളാണ് വലിയ കുട്ടികളാ ആഹ്
പഠിക്കുന്നോള്ളു
ആഹ
ആഹ
ഇപ്പൊ ഞാൻ വീട്ടില് ഞാൻ സ്വന്തം ഒള്ളു സ്വന്തം ഇങ്ങനെ ഇരിക്ക്യാ
ആഹ
ഇത് വരെ ജോലിയായിരുന്നു വ
മ്മ് ആ വീട്ടു ജോലിയാണ് നമ്മുക്ക് നല്ലത് എത്ര എടുത്താലും
എത്ര എടുത്താലും തീരൂല ഇനി ഈ മഴയത്ത് പ്രത്യേകിച്ച് ആ എത്ര വൃത്തിയാക്കിയാലും
ആ ശരിയാണ് എത്ര ആയാലും നമ്മുക്ക് എന്താണ് എത്ര ചെയ്താലും നമുക്ക് വൃത്തീല് കിട്ടൂലല്ലോ
അതെ അതെ
ഇപ്പൊ മക്കൾക്ക് സ്കൂൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇങ്ങനെ വൃത്തിയേട് ആായികല്ലോ ഓക്കെമ്മൾ എന്തെങ്കിലും കട്ടാൽ അപ്പോ ഒന്ന് അടിച്ചുവാരി കിട്ടിയാൽ മതി പിന്നെ ഇങ്ങനെ ഏരപ്പാക്കും അങ്ങനെയൊക്കെയാണ് മ്മ്
പിന്നെ വേറെന്താ
പിന്നെ നിങ്ങളെന്താ ഇന്ന് ഉണ്ടാക്കി സ്പെഷ്യൽ എന്താ ഉണ്ടാക്കി
സ്പെഷ്യല്ന്ന് പറയാന്ന് ചിക്കനോ മീനോ ഒക്കെ തന്നെയാണ് എന്നും കറി വെക്കാൻ ഉണ്ടാവല് ചിക്കൻ കറിയും ചോറും ആയിരുന്നു പിന്നെ പച്ചക്കറിയും വെക്കുട്ടോ സാമ്പാറൊക്കെ ഉണ്ടാക്കും പിന്നെ ചെറുപയറ് അങ്ങനത്തെ വെക്കും എല്ലാം വെക്കൂ
ഏ നിങ്ങള് ചെറുപയറ് പുഴുങ്ങക്കെ ചെയ്യോ
ചെറുപയർ പുഴുങ്ങി വറവിടും
വരവിടല്ലേ ആ എല്ലാ വൈകുന്നേരം സ്പെഷ്യലായിട്ട് തേങ്ങ അരച്ചിട്ട് പഞ്ചസാര അങ്ങനെയൊക്കെ ഉണ്ടാകും
അത് ചെലപ്പോ പിന്നെ ചെറുപയർല്ല മുതിര മുതിരാന്ന് പറഞ്ഞ സാധനം അറിയൂലേ ആഹ അത് കുക്കറില് വേവിച്ചിട്ട് ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ട് ഉണ്ടാക്കും
ആഹ
അത് ഇഷ്ടാണ് ഇവിടെ എല്ലാർക്കും
ആ
അതൊക്കെ നല്ല സാധനവും ആണല്ലോ
ആഹ നല്ല സാധനമാണ് മുതിര നല്ലോ തിന്നണം മ്മ് പക്ഷെ മക്കൾക്ക് പറ്റൂ
ഇല്ല ഓർക്കൊന്നും എന്താണെന്ന് അറിയൂല ഇപ്പൊ ഉള്ള ചെറിയ മക്കൾക്കൊന്നും തീരെ അറിയില്ലല്ലോ
ഏഹ് ഏഹ് തീരെ അറിയില്ല
ഉം ഓൾക്കുപ്പുള്ള ഫാസ്റ്റ് ഫുഡുകളെ പറ്റി അതും ഓല്ക്ക് അറിയണ്ടാവും.
ഓൽക്കൊക്കെ എന്തെ നമുക്ക് സ്നാക്സ് ആയിട്ട് നമ്മ കൊണ്ടന്നാല് ആ പോയ് വേഗത്തിന്നു
അത് ഓല് വേഗം പോയി തിന്നും ചോറ് കഞ്ഞി ആ അങ്ങനത്തെ ഒന്നും ഓല്ക്ക് പോവൂല്ല ഉം പിന്നെ ഐസ്ക്രീമ്മ് പു പുഡിങ് അതൊക്കെ ഏത് തിന്നാത്ത മക്കളും തിന്നോളു ആ ആ ചെല മക്കൾണ്ടാകല്ലോ ഭക്ഷണം കഴിക്കാത്തെ ആ ഓർക്ക് ഈറ്റാലൊക്കെ ഒന്ന് കൊടുതൊക്കട്ടെ അതൊക്കെ ഓൽ നല്ലോണ്ണം തിന്നോളും.
ആ
ആ
കുട്ടികൾക്ക് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. എന്താണിപ്പ എന്താ നമ്മള് ഭക്ഷണം ഇങ്ങനെ കഴിക്കണതന്നെ.. നമ്മുക്ക് കെ.. കേടല്ലേ..
അതെ.. പക്ഷെ, ഒരു കണക്കിന് നമ്മള് തന്നെയാണ്.. ഓരെ ശീലിപ്പിക്കുന്നത്. കാരണം.. നമ്മള് ഹോട്ടലിൽ പോകും ഇവര് ചെറുതാകുമ്പളേ... ഇതാണല്ലോ കൺ കഴിച്ചും വളരുന്നതേ... അപ്പോൽക്ക് അതന്നെ കിട്ടാൻ വാശി പിടിക്കൂ.
ങാ... ശരിയാണ്.. രക്ഷിതാക്കളെയാണ് പറയെ. നമ്മള് എന്ത്‌ണ്ടെങ്കിലും രക്ഷിതാ ക്കളെയാ... ടീച്ചർമാര് തന്നെ പറയല്ലോ... നിങ്ങള് കുട്ടികൾക്ക് അതൊന്നും വേടിച്ച് വെക്കരുതേന്ന് അങ്ങനെയെന്നൊക്കയ പറയല് മീറ്റിങ്ങിനൊക്കെ.
അതെ.. ഓ.. ഓല്... പിന്നെ.. ങാ.. ശാഠ്യം പിടിച്ച് കരയുമ്പളേക്ക് നമ്മളെന്താ ചെയ്യാ... നമ്മക്ക് അതൊന്നും കിട്ടീല്ലേലോ... ങാ... ഓർക്കെന്നേം കിട്ടട്ടെ.. കൊടുക്കട്ടെ അതെ.. നമ്മള് വാങ്ങിക്കൊടുക്കും. നമ്മക്ക് സ്വൈര്യം കിട്ടെ എന്ന് വിചാരിക്കും നമ്മള്.. നമ്മളെ... അലസാക്കുമ്പളേ അങ്ങനെയൊക്കെയാണ് മ്മള് പി പിന്നെപ്പോ... പോണ്. ഫോണിന്റെ ഒരുപയോഗം... ചെറിയ രണ്ടു വയസ്സായ മക്കള കയ്യിലും ഫോണാണ്.
ങാ... നല്ല ഫോണുണ്ട്. ഫോണിന്റെ ഉപയോഗുള്ള ആൾക്ക് ക്കാരാണ്.. മക്കളൊക്കെ.
അതെ... ഓൽക്കി‌പ്പം അയിന്റെ.. പിന്നെ.. ദൂഷ്യഫലങ്ങളൊന്നും അറിയൂല. പക്ഷേ... നമ്മൾക്ക് ഇത് കൊടുക്കാതെ നിക്കാനും കഴിയിൂല.. നമ്മുക്ക്
നമ്മളെത്ര പണി എടുത്ത് കഴിഞ്ഞാലും നമ്മളൊന്നും അയിന് ലേശ നേരം ഫോണൊന്നു എടുക്കാന്ന് പറഞ്ഞാ കരുതിയാലും പക്ഷേ... അപ്പ മക്കള് വരും.. ഫോണ്മ്മേക്ക്. ങാ... നമ്മളൊന്ന് ലേശം നേരം ഒന്ന് കാണ്കയാ... നമ്മളെന്തെങ്കിലും ഒരിതായിട്ട് ക വാട്സ് അവിടൊന്ന് നോക്കട്ടെന്ന് വിചാരിക്കുമ്പോളും... അപ്പവരും മക്കള് ഫോണ്മ്മേക്ക് വരും.
അതേ... ഓല്ക്ക് കിട്ടണം അന്നപ്പോ.
അവര്ക്ക് കിട്ടണം.
ഉം... അതാണ്... കാലം.. എന്തൊക്കെയോ അസുഖങ്ങള് പിന്നെ.. നമ്മള്.. അടുത്തൊന്നും ഫോണ് വെച്ച് രാത്രി ങാ... കിടന്നുറങ്ങൊന്നും ചെയ്യരുത്, ഫോണ് നമ്മള് ദൂരത്തേടയാ കൊണ്ട
ങാ...
നമ്മളിപ്പോ ആരോ വിളിക്കുവായിരിക്കുന്ന് വിചാരിച്ച് നമ്മളടുത്ത് വെച്ചല്ലേ കെടക്ക്കാ..
ങേ... അതന്നെ.. നമ്മൾക്ക് എത്രായാലും കുട്ട്യോള് ഫോണെന്തായാലും കുട്ട്യാൾക്കും കേടു കണ്ണിനും കേടാണ്.. കണ്ണിനും കേടാണ്... ഉം.... ഉം...
കയൂല.. പ്പം ലോകം അങ്ങനെ ആയി പോയിക്ക്ണ്. ഒന്നും ചെയ്യാൻ
ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ.. ഉം...
അങ്ങനത്തെ അവസ്ഥയായിപ്പോയി
എന്നാ ശരി.. എന്നാ.. എന്നാ വിളിക്കണ്ട ട്ടോ.
ആയിക്കോട്ടെ.
ഓക്കെ.